ഹലോ?
ന്തെക്കേ സുഖല്ലേ
ഓഹ് സുഖാണ്.
ക്ലാസൊക്കെ കഴിഞ്ഞ്ട്ട്ംവന്നോ എന്താചെയ്യെന്നാ?
ഞാനൊന്നുംച്ചെയ്ണന്നുല്ല ഹൗസ് വൈഫാ
അതെ മക്കളൊക്കെഹ് സ്കൂൾട്ട് വന്നോ?
ഒരാള്പോയ്ട്ടില്ല ഒരാള് വന്ന്ട്ട്ല്ല അഞ്ചേകാലാവും
അതെ എന്തന്നെപഠിക്കണെ?
ഒരാള് വെൽത് ഏഴ്‌ലും ചെറ്ത് രണ്ടിലും
ചെറ്തിന് പനിയായിട്ട്പോയ്ട്ടില്ല.
അയ്ശെരി അന്ന്പിടിവിട്ടൂലെ?
ആഹ് നല്ലോണം പിട്ച്ച് പ്പ രണ്ട്, മൂന്നീസ്സായി ക്ലാസ്കട്ടയിട്ട്
മഴണ്ടൊ അവ്ടെ?
ആഹ് ഇന്ന് ന്നലോംപെയ്ത്ണ്
ആഹ് ചാച്ച്
ചായ കുട്ച്ചോ?
ഇല്ല കുടിക്കാ എനിക് വല്ല സുഖല്ല അപ്പൊ. ആഹ് ചെറുതായിട്ട് മുന്നണ്ടായിരുന്നുപ്പൊ പ്പൊ പാ
പനിന്റെ ഒരു സീസണാ തോന്ന്ണേ ഹോസ്പിറ്റൽലൊക്കെ പോയാ ഫുള്ള് തെര
ഉം ഉം. പനിയൊന്നും ഇപ്പ അങ്ങനെല്ല ങ്ങനെ ഛർദിക്കാ വരണ പോലൊക്കെ. ഉളു കൂടിയൊരു ക്ഷീണവും കാര്യങ്ങള്.
അഹ് ആഹ്.
ന്നട്ടേ എന്തൊക്കെ വീട്ടിലാരൊക്കെണ്ട്?
വീട്ടിലെ ഞാനോ ഹസ്ബന്റും രണ്ട് മക്കളും.
ആഹ് ഓ വ വേറെ വേറെരിക്കുംല്ലേ.
ആഹ് ആഹ്. ങ്ങള്.
ഞങ്ങള് ആഹ് ഞാന് മദ്രാസ ടീച്ചറായ്ട്ട് പോ
മദ്രസെയിൽ ട്ടീച്ചറ്ണ്ടാവോ?
ആഹ് ഹ ഹ ഉണ്ട്. അത്ചെലോ ചെലോൽക്ക് അങ്ങനെ അറിയുണ്ടാവുല ലേ.
അതാ ഞാൻ ചോയ്ഛെ ഞാൻ കേട്ടിട്ടില്ല.
ആഹ് ടീച്ചേർസ് ണ്ട്
ആഹ്.
ചെലോട്ത്തൊക്കെ ഉസ്താദ്മാരെ അങ്ങനെടുക്കും ണ്ട്.
ആഹ്
ഉം പ്പ അങ്ങനെ പോണ്
മ്മളെ സാധാ മദ്രസന്നെ ല്ലേ
ആഹ് ജമാഅത്ത് മദ്രസ
ആഹ്
ഉം
ന്നിട്ട് എത്രയിലാ പഠിപ്പിക്ക്‌ണേ
ഞാന് നാലാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലുല്ല ബാക്കി എല്ലാ ക്ലാസ്സിലും അങ്ങനെ പഠിപ്പിക്ക്ണ് ണ്ട് ഇപ്പൊ പിന് ന്നേ പ്പ പുതിയത് പിന്നെ മദ്രസക്കൊന്ന് തൊറ്ന്നല്ലോ കൂളൊക്കെ പൂട്ടി തൊറന്നല്ലോ പിന്നെ നമ്മള് കുട്ടികള് കൊറവായതോണ്ട് അപ്പ അയിനനുസരിച്ച് റ്റേ അധ്യാപകരും ക്ലാസ് എടുക്കേണ്ടി വരും പിന്നെ എങ്ങനെ അറിയില്ല അധ്യാപകരും കൊറഞ്ഞു പോയി
ഉം ഉം.
ഒക്കെ കുട്ടികള് കൊറവായതുകൊണ്ട് രണ്ട് ക്ലാസ്സൊക്കെ അടുപ്പിച്ച്ടേണ്ട അവസ്തൊക്കെ വന്ന്
കല്യാണം കഴിഞ്ഞതാ
ആഹ് ആഹ്
ഏ കുട്ട്യാള്ണ്ടാ
ഇല്ല ല്യ
പിന്നെ ചായട്ച്ചോ
ചായ കുടിച്ചിട്ടില്ല കുടിക്കാന്നോന്നും തോന്ന.
ആഹ് വെയ്യാതായ അങ്ങനെ തെന്നെ
ഉം വീട്ടിലങ്ങനെ കൃഷിയും കാര്യങ്ങള എങ്ങനെ ക്കണ.
നിങ്ങൾ കൃഷി ചെയ്യാ
ഞങ്ങളെ വടെ ആഹ് ചെറുതായിട്ടുള്ളതൊക്കെണ്ട്
ആഹ് വീട്ടിലാരൊക്കെയള്ളെ
ഇന്റെ വീട്ടില് ഉമ്മ ഉപ്പ അനിയൻ അനിയത്തി കാ ക്കു ഹസ്ബന്റ് ൻന്റെവടെ രണ്ട് നാത്തമാരും ഒരേളേച്ഛനും ഉമ്മ ഉപ്പ
ഏഹ് കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആയോ
മൂന്ന്
ഓ അതെ ആയിട്ടുള്ളുലെ
ഉം ഉം എന്താലും ഇനി മോൾ അഞ്ച് വൈകുലെ വരാന് അവർക്കുള്ള ചായയും കടിയൊക്കെ ആയോ
ചായ ബേക്കറിണ്ട് ബ്രെഡ് ഒക്കെണ്ട് അതൊക്കെ തിന്നോളും
ആഹ് ണ്ടാക്കോ എന്തെങ്കിലും സ്നാക്സ് വേണന്നുണ്ടോ കുട്ടികൾക്ക്
ഞാന് അങ്ങനെ ണ്ടാക്കലൊന്നുല്ല
ഉം പിന്നെ അത് ശീലാവും ല്ലേ
ആഹ്
ഉം വീട്ടിലൊക്കെ പോയിട്ട്ണ്ടായി ന്റാ
വീട്ടില് പ്പാ പിന്നെ പെരുന്നാളിന്റെ ആ വെക്കേഷൻ ഒരു നാലീസം മദ്രസ ഒഴിവില്ലേനിയെ അയ്ലാ നിന്നതാ
ആഹ് ആഹ് ഉം പിന്നെ ഈ മുഹ റം ഒമ്പോ പത്ത് അയിന് ലീവ് ണ്ടോ
ആഹ് ണ്ട് പക്ഷെ നമ്മള് അങ്ങനെ വീട് അടച്ചിട്ട് പോണേ ഇവിടെ വല്യ ഇഷ്ട ണ്ടാവൂല
ആഹ് ആഹ്
അങ്ങന് ത്തൊക്കെ ദിവസങ്ങൾ ല്ല്
ഉം ഉം
മ്മള് തറവാട് വീടൊക്കെ ആണെങ്കി പോവായിരുന്നു
ആഹ് ഒന്നിച്ചൊക്കെ ആണേന്ന് ലേ
പക്ഷെ തേ നമ്മള് വീട് അടച്ചിട്ട് പോണേ ഇഷ്ട ല്ല
ആഹ് ആഹ്
തല്ലാ അത് എന്ത്രയിച്ച വരാവ ല്ലേ
അറിയില്ല ഇരുപത്തിമൂന്നാം തീ നാളെ മറ്റന്നാളൊക്കെ ആയിട്ടാ വര്ന്നേ തോന്ന്ണ്ട്
ഏഹ്
ഉം അങ്ങനെ
നോമ്പ് നോൽക്കാനായി ല്ലേ
ഉം ഉം ഉം മഴ ഇന്നലി മിന്നാന്ന് ഒക്കെ ആയിട്ട് ഇണ്ടാവണ്ട
ഇന്നലെ അങ്ങനെല്ല ഇന്ന് പിന്നിം പെയ്ത്ക്ക്ണ് ഇന്ന് ഞാന് അലക്കലൊക്കെ കഴിഞ്ഞ് അപ്പം നല്ല വെയില് അപ്പം ഞാൻ ചെടിയൊക്കെ നനച്ച് അകത്തേറി കുളി തുടങ്ങിയപ്പം ണ്ട് നല്ല മഴ
ആഹ് ആഹ്
പെട്ടെനെ ണ്ട് പെയ്ത് ചെടിയൊക്കെ നനച്ച് അകത്തേറിയതാ
ചെടികളൊക്കെ ഇണ്ട് ലേ
കൊറ്ച്ചൊക്കെ ഇണ്ട്
ഉം
അങ്ങനെ വെള്ളം കൊണ്ടോന്ന് ബേക്ക് ഭാഗത്താ പൈപ്പ് ള്ളത് അവിടുന്ന് കൊണ്ടോന്ന് നന്ച്ചിട്ട് വേണം ഇല്ല അല്ല ബു ദ്ധിമുട്ടൊന്നൂല്ല
വേനൽക്കാലത്തൊക്കെ
ആഹ് അങ്ങന് ത്തെ കൊയപ്പൊന്നൂല്ല
ഉം ഉം ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ണ്ടോ
ഇല്ല ഇല്ല ആകെ കുറച്ച് സ്ഥലേ ഉള്ളൂ ആറ് സെന്റേ ഉള്ളു അയിലാണ് വീട് ള്ളത്
അതെ ഉം അങ്ങനൊക്കെ നിങ്ങടെ വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
വെക്കേഷനൊക്കെ ഇവിടെ വീട്ടിലന്നെ ഏനീ എവിടെയും പോയിട്ടൊന്നൂല്ല
തന്നെ ടൂറായിട്ട് അങ്ങനെ പൊറ്ത്ത്ക്കൊന്നും അങ്ങനെ പോകല്
ത്തൊന്നും പോയിട്ടില്ല.
ഇഷ്ടല്യ പോകല്.
ഇഷ്ടല്ലായന്നല്ലാ. ഒന്നാമത് ഹസ്ബൻറിന് ജോലിൻ്റെ തിരക്കുവായിരുന്നു. അങ്ങനെ
ആഹ് ആഹ് എന്താ ചെയ്യണേ?
അത് ചെങ്കല്ലിൻ്റെ കോറിലാ.
ആഹ് ആഹ്
അപ്പ ഈ അങ്ങനത്തെ ഈ വെയിലൊക്കെ ഉണ്ടാകുമ്പേ നല്ല പണീന്റെ തിരക്കായിരിക്കും.
ഉം ഉം എന്ന കേറിക്കോലെ എന്ത് ഫുഡ് ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കണത് ഇഷ്ടാ?
ആഹ് ഇഷ്ടക്കാണ്. പക്ഷെ നന്ന അങ്ങനെ നന്നാവൂല്ലാന്നുള്ളൂ.
ഉം കുട്ടികളൊക്കെ ഞങ്ങളിങ്ങനെ ഈ പുഡ്ഡിങ്ങ് ഗുലാബ് ജാമു അങ്ങനെ ത്തൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാ. പാ എന്താ കേക്ക് അങ്ങനെയൊക്കെ
ആഹ് ആഹ്.
ഉണ്ടാക്കാൻ നല്ല ഇഷ്ടാ.
ഏഹ്
മധുര പലഹാരങ്ങളോട് അങ്ങനെ എന്താ കുട്ടികൾക്ക് അങ്ങനെ ബുക്കും കാര്യങ്ങളൊക്കെ വായിക്കണെ ഭയങ്കര ഇഷ്ടമാണോ?
ഓഹ് ഇഷ്ടൊന്നൂല്ല. മയത്തില് നടക്കാ. അപ്പൊ രണ്ടു മൂന്നു ദിവസം ക്ലാസ് കട്ടായീന്. അപ്പൊ കുറച്ചെങ്കിലും വർക്ക് ചെയ്യ്. ഞാനിവിടെ പിടിച്ചിരുത്തി ചെയ്യിപ്പിച്ചേനി.
ഹും ഹും ഹും.
ഇഞ്ഞിയിപ്പോ ചെല്ലുമ്പേ എല്ലാം കൂടി ഇതാവണ്ടേ.
ആഹ് ആഹ്.
കുറച്ചൊക്കെ വീട്ടിന്ന് ചെയ്താല് ഇനിയിപ്പെ ആ ക്ലാസ് കിട്ടൂലല്ലോ.
ഉം ഉം പഠിക്കൂല്ലേ. പഠിക്ക പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ്
ആഹ് വല്യ മോൾക്ക് കൊയപ്പോല്ല. പഠിക്കൊക്കെ ചെറുത് പിന്നെ രണ്ടാം ക്ലാസ്സിലല്ലേ.
ആഹ് അപ്പൊ അതിന്റേതായിട്ട് നമ്മളായിട്ട് ഇര്കണ്ടി വരും.
ഉം
ഉം ഉം ശരി. വേറെ എന്തൊക്കെ?
പിന്നെന്താ ഹസ്ബൻൻ്റിന് എന്താ ജോലി? ആഹ്.
സ്കൂളില്.
ഓഹ്.
അവിടെ അടുത്തന്നെ
ഉം ഉം നിങ്ങളിത് കല്യാണത്തിന് മുന്നേ പഠിച്ചതോ അതോ കല്യാണം കഴിഞ്ഞാം രെ പഠിച്ചതോ
കല്യാണത്തിന് മുന്നേ പഠിച്ചിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടില്ല ഉ അറബിക് കോഴ്സ് എടുത്ത കഴിഞ്ഞിട്ട് പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് എടുത്തിരുന്നു ഡിപ്ലോമ എന്ന അങ്ങനെ അതിന്റെതി ജോബിന് വേണ്ടിട്ട് ഫോമ ഒക്കെ പോരി ക്ക നമക്ക് അതികം ദൂരെയാണ് കിട്ടണം പ തത്തനംതിട്ട അവിടെയൊക്കെയാണ് കിട്ടണം നമ്മള അവിടുത്തൊക്കെയ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഓക്കെ
ഇപ്പത് ഇവെടെ അട്ത്തന്നേക്കും
ആഹ് അത് ഇവടെ അട്ത്തന്നെ മദ്രാസ ഇവടെ അട്ത്തന്നെ
ഉം മദ്രസാർഞ്ഞാൽ രാവിലെ കൊറച്ച് സമയമല്ലേള്ളു
ആഹ് ആഹ് ഏഴ് മണി മുതൽ എട്ടര വരെ
ഏഹ് ഞങ്ങളെ ഇവടൊന്നും അങ്ങനെ മദ്രസേയ്ലങ്ങനെ അപ്പ ഉസ്താദ്മാര്ന്ന് കേട്ടിട്ടോള്ളു
ആഹ് ആഹ് ഇങ്ങളെ എന്തേച്ച് എ എന്തിനാ പഠി
ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടോള്ളു
പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോയിട്ട് ഇണ്ടാവുല്ലല്ലേ
അപ്പോത്തിന് കല്യാണഴിഞ്ഞ്
ആഹ് ഉം എന്തേങ്കിലും നോക്കിരുന്നോ പിന്നെ
പിന്നെ നോക്കിട്ടൊന്നുല്ല പിന്നെ അങ്ങനെ ഹസ്ബന്റിന് അത്ര താല്പര്യൊന്നുല്ല
ആഹ് ഓൺലൈനായിട്ട് എന്തേലൊക്കെ ചെയ്യ്ണ്ടോ ഇപ്പോ
ഇല്ല
ഉം
അയിനൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വാണം ആദ്യം അമ്മളെ ഏത് കാര്യം നോക്കാണെ
ആഹ് നോക്കാ മ ആഹ് ഓൺലൈനായിട്ടൊക്കെ എന്തേലെക്കെ നോക്കിയാലും കാര്യൊക്കെ
ആഹ് എന്താ ഇന്ന് ഫുഡിന് എന്താ സ്പെഷ്യലായിറ്റ് എന്തേണ്ടോ
ഇല്ല ഇല്ല ഉം ഇന്നലെ ഇണ്ടായിരുന്നു ഇന്റെ ഹസ്ബന്റ്ന്നെ ആക്കിതരാന്നർഞ്ഞപ്പേ പിന്നെ
ആഹ് ആഹ്
ഉം ഇന്നെ പിന്നെ അങ്ങനൊന്നും ഇന്നെ ആര്ക്കും എന്ക്ക് വെയ്യേരുന്നു പിന്നെ അങ്ങനെ സ്പെഷ്യലും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടി
ആഹ് ആഹ്
അവിടെ എന്താ
ഇന്ന് ഏഹ് ചിക്കന്ണ്ട് അതന്നെ ഇഞ്ഞ് മുരിങ്ങ എന്തെങ്കിലും കറിയക്കണം
ങേഹ് രാത്രിം വെ ഫുഡെന്നേണോ കഴി
ആഹ് രാത്രിം ചോറന്നെ ഉച്ചക്കത്തെ
ആഹ് ഉം മോൾക്കെന്നാ പനിയൊട്ങ്ങിയെ
മോളല്ല മോന്ക്കാ പനി മോന് ഓന് ശെ വ്യാഴാഴ്ച്ച രാത്രി തൊടങ്ങീണ് ആഹ് പനി കൊറവ്ണ്ട് ആഹ് ഹോസ് റ്റല് കൊറ്ച്ചേരൊക്കെ കെട്ത്തിക്ക്ണ് ഓല് പനി കൊറവില്ലാഞ്ഞിട്ട് ഇപ്പോ പനിയ്ണ്ട് തലക്കൊക്കെര് ഏഹ്
ഫോണ്ന്റൊക്കെ കളിക്കുന്നവരെ
ഓഹ് അതെന്നല്ലേ ഉള്ളു അതന്നെ പർഞ്ഞെ സ്കൂള്ക്കോവാഞ്ഞാ പിന്നെ ഇന്ക്ക് ഇവിട്ത്തന്നെ പണിണ്ടാവോള്ളു ഒച്ചപാട്ണ്ടാക്കാ അവര്ക്ക് ഫോൺ വാണ്ടിയെരും
ഉം ഇപ്പത്തെ കുട്ട്യൾക്കൊക്കെ ഫോണ് മതി ഒന്നും കളിക്കാനൊന്നും വാണ്ട
ആഹ് ആഹ്
കളിക്കാനൊക്ക പോകുവോ
പോവുക്കെ ചെയ്യും മോൻ പോവും മോൾ പോകൂല്ല
ഉം ഉം എവിടെ അടുത്ത് ഈ കുളങ്ങളുംതൊക്കെ ഉണ്ടോ
കുറച്ചപ്പുറം അങ്ങടെ ഒന്നും പോകില്ല അവിടെ ഗ്രൗണ്ട്ണ്ട് അവിടെ കളിക്കും
ഉം ഉം അപ്പൊ പിന്നെ ചേലോൽ കുട്ടികളൊക്കെ കോളത്തിക്കും ഇതിക്കൊക്കെ പോവുമ്പളെ ശ്രദ്ധിക്കണം
ആഹ്
കൃഷി കാര്യങ്ങളൊന്നുംല്ലല്ലേ ആഹ്